ഹലോ
എന്തക്കെ വർത്താനം.
നല്ല വർത്താനം ആടെന്ത നല്ല വർത്താനാ
ഇവിടെ പ്രത്യേകിച്ചൊന്നുല്ല
ഉം അതന്താ ഫോണില് ശബ്ദം കുറവാണല്ലോ
കേൾക്കീല്ല
കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്
ഞാൻ കേൾക്ക്ണ്ടല്ലോ
സൗണ്ട് ചെറ്ങ്ങനെ കേ ക്ക്ന്നത് അതോണ്ടാ അവു ഫുഡൊക്കെ ആയി
ച്ചൊ രാവില്ത്തെ ചായ കുടിച്ചോ?
ഓ ചായൊക്ക കുടിച്ച് ഇങ്ങള് കുടിച്ചോ?
ഓ ഞാൻ കുടിച്ച് എന്തെയ്നി ഇന്ന്
ഇന്ന് നെയ്ച്ചോറായിരുന്നു.
ഉം. അവിടെ എന്താണെഞ്ഞൂ. ഉപ്പ്മാവോ. ഓ. ആ ഫുഡ് ഇഷ്ടാണോ എല്ലാർക്കും.
എന്നും പോ അടിപശ പത്തിരിയും ദോശയും ഓട്ടടക്കെ ഉണ്ടാക്കുന്നതാ. ഇന്നൊന്ന് വേറെ ഉണ്ടാക്കിനോക്കിയതാ.
ആ എല്ലാർക്കും ഫുഡ് ഇഷ്ടാവണെന്നില്ല അതോണ്ട
ഉണ്ടാക്കിയാ തിന്നാ. പോണവലൊക്കെ ഉണ്ടാക്കി തിന്നാല് വൃഷ്പിനൊ ഒക്കെ ഇണ്ടാവുംങ്ങനുക്കൊ തിന്ന
ഉം. സ്കൂളില് പോണ മക്കൾ ഉണ്ടാവ മതില്ലേ.
കൊണ്ടോകൂല. ഉച്ച ഭക്ഷണം കൊണ്ടോകൂല. സ്കൂളിൽക്ക്.
ഉം.
അതെല്ലാ വീട്ട്ലേയും അവസ്ഥ അത് തന്നെ
പി അടിച്ചേൽപ്പിക്കല്ല
ഉം
ബേഗ് ലാക്കികൊടുത്താല് ഇവിടെന്നെ
ഉം ഹൈസ്കൂല്ങ്ങനെ പൊതുവേ ആര് കൊണ്ടുവരണിണ്ടായണ്ടാവൂല്ല അതുകൊണ്ടായിരിക്കാം കൊണ്ടോവാത്തത്
ഉ ഗേൾസ്
ആ എല്ലാരും ഇപ്പൈന് പൊറത്ത് ക്യാൻ്റീന്നാണല്ലോ ഫുഡ് കയ്ക്കുക
എന്തെങ്കിലുഒക്കെ ഫുഡ് കഴിക്കത്ത ഗ്യാസിനൊക്കെ വെല എറിയുന്നുണ്ട്
ആഹ്
മ്പ കഴിക്കാ കൊറച്ചു ഇവ്ട്ന്ന് കൊണ്ടായ സുഖാണ് അട്ന്ന് വാങ്ങി തിന്നണെങ്കില് എന്തോര് പൈസ എടുക്കണം ഇവ്ട്ന്നായാല് എല്ലാർക്കുംകൂടെ കഴിക്കാം
അതെ അതെ ഇപ്പത്തെ കുട്ടിക്ക് ഫുഡ് കൊണ്ടുപോവാൻ പറഞ്ഞാൽ കൊറവാ എല്ലാവരും ഹോട്ടൽന്നൊക്കെ കഴിക്കാ
പ്പഎപ്പളെങ്കിലും ഒരീസോ കൊടുക്കാന്നല്ലാതെ എന്നും ഇപ്പ ഹോട്ടൽന്ന് ഭക്ഷണം കഴിഞ്ഞാ നന്നല്ല
ഉം
അതും ശെരിയാണ് കൂടെള്ള ലൊക്കെ ഫുഡ് വാങ്ങുമ്പോ പിന്നെ എല്ലാരും ഇങ്ങനെ വാ അങ്ങനെ കാണുമ്പം
ഉം പിന്നെ മക്കള് വൈതെറ്റി പോണോന്ന് നോക്കണം പൈസ കൊടുക്കുമ്പഴ്
ഉം
കൊടക്കേര്ത് കൊട്ത്താലാണ് പ്രശ്നം കൊടക്കുമ്പങ്ങള് ശ്രദ്ധിക്കണം. കൊട്ത്തിയില്ലെങ്കില് അത് തിന്നാതി കുടിച്ചാതിന്നാലും പ്രശ്നല്ല അത്പ്പല്ലെ പൈസ കൊട്ത്താ വേറെ വഴിക്കാ തിരിയും മക്കള് കഞ്ചാവ്, ബീഡി അത് ഇത്
ഉം എല്ലോട്ത്തും അവസ്ഥ അത് തന്നെ
ഉം മക്കള്ക്ക് കൊടക്കാതന്നാല് പ്രശ്നണ്ടാവുലല്ലോ അഹ് വാങ്ങാനൊന്നും കയ്യൂല
ഉം
ഫുഡ് പൊരേന്ന് കൊണ്ടേയി കിട്ടിയാ നല്ലതേനി
ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് ഫുഡ് കൊണ്ടോവാനും കഴിക്കാനു ഒക്കെ ഒരു ഇതാ
ഉം ഫുഡു ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഇണ്ടാക്കിയോ
ഓ അതൊക്ക ഒണ്ടാക്കി ഇങ്ങള് കഴിച്ചോ ഫുഡ്
ഞാന് കഴിച്ചിട്ടൊന്നുല്ല്യ നിങ്ങള് എപ്പളാ കഴി ക്ക്യാ
ആഹ് കൊറ്ച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം
എന്താ കറിയൊക്കെണ്ടാക്കിയത്
കറി ചിക്കൻ കറിയിണ്ട് പയറ്പ്പേരിണ്ട്
ഉം
അവിടെ എന്താ
ഇവടപ്പത്താ മത്സ്യം മത്സ്യം.
ഏഹ് എന്ത് മീനാ
എന്താ അയല
അയലയോ. ഇപ്പത്തെ മത്തിക്കൊ ക്ഭയങ്കര പഞ്ഞിയുള്ള മത്തിയാ.
വല്ല്യ പഞ്ഞിയൊന്നും ആയീല്ലല്ലോ ചെലേത് വന്നു ചെലേത് മോശായി നല്ലത് കിട്ട്യാപ്രശ്നല്ല്യ.
അല്ലെ ചെമ്മീനൊക്കെ വേണം നല്ല രസാ കാ കൂട്ടി ചോറ് തിന്നാൻ.
ഉം ചെമ്മിന് നല്ല റൈറ്റ് ആയിരിക്കും അഅ്പ്പോ ഒരര കിലോ വാങ്ങിയാല് ഒരു മുള്ളിണ്ടാവും ഒരാക്ക്ള്ള ഉണ്ടാവൂല ടേസ്റ്റ് ഇണ്ടാവും. അതിനേറ്റിം നല്ല വെജി വെജിറ്റബ്ള് വെജിറ്റബിൾ കറ്യക്കാ ഉണക്കലോ പപ്പടോക്കെ പൊരിച്ച് തിന്നാ മതി
ഉം എന്നാലും ചെമ്മീനൊക്കെ ആവുമ്പോ ഇത്തിരി മതി അതാകുമ്പോ അതിന്റെ ഫ്ലേവർ കിട്ടുമ്പോ നമ്മള് കൂടുതൽ ചോറ് തിന്നും
അതൊക്കെ അങ്ങനെത്തിരി മതി അഅ് എടുക്ക്ണോൽക്ക് എട്ക്കാനെഉണ്ടാവുള്ളൂ പിന്നെ ബാക്കിയുള്ള ഇട്ക്കാൻ ഇണ്ടാവൂല്ല. യാ പിന്നെ കൊറച്ചിട്ടിയാലും മതി ചെറുത് ചെറുത് ആയിട്ട് ഇണ്ടാക്കെന്നെങ്കിലും പണിയാ
ഉം അല്ലെ പച്ചക്കറികളൊക്കെ വീട്ടിൽ നട്ടുണ്ടാക്കിയാലേ ഭയങ്കര സുഖായിരിക്കും വെശ്
അതൊക്കെ അങ്ങനെന്നെ ഇപ്പതിന് പച്ചക്കറി നടാൻ കയിയോ? പന്നി ശല്ല്യം
ഉം ഉം അതിന് ഏറ്റവും കാര്യങ്ങളോ മതിലോ അതന്തൊക്കെ വെച്ച് വളർ ഉണ്ടാക്കി എടുത്താ മതി.
അതൊക്കെന്നെ എന്ത് ചെറിയ മതിലൊക്കെ കട്ടും കറി ഇറങ്ങി എവിടെ തുറന്നിട്ടതങ്ങി പിന്നെ കവറിലൊക്കെ മുറ്റക്ക കുഴിച്ചിട്ടുണ്ടാവട്ട രണ്ട വർഷം മുമ്പ് കുഴിച്ചിട്ട് ഇല്ലോണ്ടനി വഴുതന പയറ്. വെണ്ട
അതെന്തിയെ പിന്നെ ഇണ്ടാക്കിയില്ലേ
പിന്നെണ്ടാക്കില്ല കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അങ്ങനെ മണ്ണ് നറച്ചിടാനൊന്നും പോയില്ലാ
തയില്ല ചീര ഒക്കെ നല്ല ഉണ്ടായി.
ഉം ഉണ്ടാക്കിയാൽ നമുക്ക് വിശയില്ലാത്ത ഫുഡ് കഴി
വഴുതനയും പയറും ഇപ്പ ഒരുപാടുണ്ടായി.
അത് പയറൊക്കെ അത്യാവശ്യം ഉണ്ടാക്കിയാ കൊറെ കിട്ടുന്ന സംഭവമാണല്ലോ
പയറ് വഴുതനങ്ങ ഞമ്മൾ നോക്കണം ഇല്ലെങ്കിൽ വേഗം കീടങ്ങൾ വരും കീടങ്ങൾ വന്ന് നശിപ്പിക്കും
ഉം അതെ അതെ അല്ലെങ്കിൽ ഈ മത്തനെ അങ്ങനത്തൊക്കെ കുഴിച്ചിട്ടാൽ മതി ഉണ്ടാവ അതിന്റെ ഇല നമുക്ക് താളിപ്പാക്കി യൂസ് ചെയ്യാം
മത്തനെ കുമ്പളം കുഴിച്ചിട്ട് അത് വലിയ സക്സസ് ആയില്ല
ആ പക്ഷെ ഉണ്ടാക്കി എടുത്ത കാര്യാണ് നല്ല ഇതാണ്
ഉം അത് ഞമ്മളിവിടെ നിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മത്തന്റെ വള്ളി മൊളച്ചുണ്ടായിട്ട് ഒരുപാട് മത്തനുണ്ടായി അതേ പോണ ഒരുപാട് മത്തൻ തന്നാലുണ്ടായി കുഴിച്ചിടാതെ
അതങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത സാധനം ചിലപ്പോ അങ്ങനെ
പിന്നെ ആ പിന്നെ അതിന് ശേഷം കണ്ടിട്ടന്ന അതേപോലെത്തന്നെ തക്കാളി ഉണ്ടായി ഒരുപാട് തക്കാളി ഉണ്ട്
ആ
ഉം
അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു നട്ടിനത്
നട്ടതെന്താ നട്ടേ ഇപ്പോ വെണ്ട പയറ് വഴുതന കക്കരിക്ക
ഓ
കക്കേരിക്ക പിന്നെ പടവലം ഇതൊക്കെ നട്ടിട്ടുണ്ടായി ഒരു കുമ്പളം മത്തനുമാണ് ഒരു കുമ്പളം ഉണ്ടായി
ഉം ഉം ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നടനുണ്ടോ ഐ മീൻ അങ്ങനത്തൊക്കെ വീട്ടിലുണ്ടോ
അതൊന്നുല്ല വീട്ടിലാ മാങ്ങണ്ട് റംമ്പൂട്ടാൻ ഉണ്ട്
ഇപ്പൊ റംമ്പൂട്ടാൻ സീസൺ ആണല്ലോല്ലേ അതണ്ട് അത്യാവശ്യം റമ്പൂട്ട ഇണ്ടാവണ്ടോ
റമ്പൂട്ടാനൊക്കണ്ട് പറിക്കാനും ഉണ്ട്ന്ന് പറിക്കണം ചോന്നക്കണം ഇപ്പ ആരെങ്കിലും ഒന്ന് ചോദിച്ച
ഉം അല്ലെങ്കിൽ വാവൽലൊക്കെ വന്നതാവും ഇപ്പൊ നിപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്
ഉം അന ഇണ്ട് മറന്നടുക്ക പറിച്ച് ഇതാക്കണം കൊടുക്കല്ലോ
ഉം ഇപ്പ എടക്കെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണണ്ടല്ലോ അങ്ങനെ കേൾക്കാ ന്യൂസിലൊക്കെ
ആഹ ഇന്ന ഇപ്പൊ
ഉം അല്ല ഇന്ന് രണ്ടു ദിവസം മുമ്പ് കണ്ടു ഇന്ന് പനി അന്ന് ആരോ മരിച്ച ക്കെ
ഉ അതൊക്കന്നെ
ഉം
എന്ന പിന്നെ എന്താ
പിന്നെന്തണ്ടാവാന എന്നാല് ഫുഡ്ക്കല്ലേ ഫുഡ കഴിക്കണ്ടേ
ഫുഡ്‌ കഴിക്കൻ പന്ത്രണ്ട് മണി ആയിട്ടല്ലേള്ളൂ
നിങ്ങളൊക്കെ എപ്പഴാ കഴിക്കല്
കഴിക്കണ പത്ത മണിക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല
ഓ
വിശപ്പ് വരുമ്പോഎടുത്തു കഴിക്കും ഇന്ന ടൈമ്ന്നൊന്നുല്ല
മ് മ് ആരക്കെ വീട്ടിൽ ആരൊക്കെയുളേള
വീട്ടില് എല്ലാരുണ്ട് മക്കൾസ്
സ്കൂളിൽ പോയിണ്ടാവൂലെ
ആഹ ആഹ അതന്നെ
എന്തായിരുന്നു പണി വീട്ടിൽ എന്തെടുക്കെനീ വിളിച്ചപ്പോ
എന്താ പണി പ്രത്യേകിച്ചൊന്നുല്ല വെറുതെ കുത്തർക്കേനി
മ് എന്നാ പിന്നെന്താ
ഇന്ന പിന്നെ ഒന്നുല്ല ഇന്നാ ശരി
ആയിക്കോട്ടെ പിന്നെ വിളിക്കണ്ട്
ഓക്കെ
ഉം